ഹലോ കേക്കാമോ ആ ആ ആ ആഹ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് കിട്ടിയ ഇപ്പ ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലേ
ആഹാ ആ ആ ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോകുന്നു അവിടോ സുഖയിട്ടിരിക്കുന്നോ
ആഹ്
ആഹ് ഇല്ല കഴിച്ചില്ല കഴിക്കാനുള്ള ടൈം ആയി വരുന്നതേ ഉള്ളൂ ഇപ്പഴേ കഴിക്കത്തില്ല
ആ ചായയൊക്കെ ക കുടിച്ചോ
ആഹ് ചായയൊക്കെ വൈകുന്നേരം തന്നെ കഴ കുടിച്ചു കുട്ടികള് സ്കൂളിൽ വരുമ്പോ തന്നെ ചായ ഇടും അവര് അവർക്കും എന്തെങ്കിലും ഉം
ആഹ് എത്ര പേരുണ്ട്
രണ്ടു പേര് ഒരാൾ എൽ കെ ജയിലും ഒരാൾ ഒന്നിലും പഠിക്കുന്നു രണ്ടും പെൺകുട്ടികളാണ് ഉം ഉം ഉം ഉം മൂത്താള് ഒന്നാം ക്ലാസില്
ഇളയാള് എൽ കെ ജി യിലോ
ആഹ് അതെ ഇളെയാളെ
ആഹ് ആഹ് പിന്നെ വീ വീട്ടി ഈ ഹൗസ് വൈഫാണോ ജോലി ഉണ്ടോ
ഹൗസ് വൈഫാ ഞാനെങ്ങും പോകുന്നില്ല കുട്ടികള് ഉള്ളതോണ്ട്
ആഹ് പറ ആ എളെ അളിനെക്കെ നോക്കണ്ടേ
ആഹ് സ്കൂളിൽ വിടണം ഇപ്പ സ്കൂളിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ച ആരെങ്കിലും വേണ്ടായോ
പോ പോക ആഹ് പിന്നെ ഇപ്പ അയ്യ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചതില് ബുദ്ധിമുട്ടായോ കാരണം പഠിപ്പിക്കാനുള്ള ടൈം ആയ കാരണം
ഇല്ല ഇന്ന് തന്നെയ ഇപ്പം അവര് വീട്ടിൽ പ്പോയി പോവും പിന്ന ഹസ് സ്കൂളില ഹോംവർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ബുക്കല്ലാം കൊടുത്ത് വിടും ടീച്ചർമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചർമ്മയാ അപ്പൊ അട്ത്ത് തന്നെ വീട് അന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോ ഞാൻ കൊണ്ടു വിടും ഒരു ഏഴേ ഏഴര ആകുമ്പഴേ ബ്സ് കൊണ്ട് വെച്ച് ആടൈമിൽ അവിടെ ഇരുന്ന് പഠിക്കുവല്ലേ
ആഹ് അപ്പൊ പിന്നെ വീട്ടിൽ വന്ന് കുറച്ചിട്ട റെസ്റ്റ് ആണല്ലേ
പിന്നെ അവർ ഇത്രയും നേരം ആ ടൈമിൽ സ്കൂളിലും ട്യൂഷനു ആയിട്ട അല്ലേ പിന്നെ ഞാൻ നോക്കാറില്ല പിന്നെ എന്തേലുക്കെ വായിപ്പിക്കും ആഹ് കിട്ടുന്ന ടൈമിൽ വായിപിക്കും അല്ല ടീച്ചർ അമ്മ നോക്കിക്കോളും അവര് ഹോംവർക്ക ഒക്കെ അവര് തന്നെ എഴ്തിപ്പിച്ചോളൂ നമ്മളടുത്താവകുമ്പോ ഭയങ്കര പാടാ എഴുതത്തില്ല കുട്ടി ആ ഇരിക്കത്തും ഇല്ല ഒരെണ്ണം എഴുതി കഴിയുമ്പം പിന്നെ ആ സംസാര ആയിരിക്കും
ഉം എന്നിട്ട് കൈ കഴക്കുന്നു എന്ന് പറയും ഉം അവിടെ ആവുമ്പോ അപ്പൊ പെട്ടെന്ന് ചൂട് അടിയുടെ പേടിയുണ്ടോ അടിക്കോ അവിടാ
അയ്യോ ഇവിടെ അടിക്കത്തൊന്നുല്ലാ ടീച്ചറമ്മ തീരെ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഒരു കൊച്ചടിയൊക്കെ കൊള്ളും
ആ അതാ അങ്ങനെ വലിയ പിള്ളേരല്ലല്ലോ അല്ല ഞാച്ച അവരെ പേടിയാണോന്ന് ചോയിച്ചതാ
ആഹ് ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ
ആഹ് നമ്മളടുത്തെ പേടിയില്ലാതെ ഉള്ളൂ നമ്മള് സ്നേഹിക്കും ആ നേരം
ആഹ് ന്നാ പിന്നെ അതുമല്ല നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോ നമ്മുക്ക് ഇവരെ എഴുതിയില്ലെങ്കിൽ നമ്മളും നമ്മൾക്ക് ഒരു കൊച്ച കമ്പൊക്ക ആയിരിക്കുന്നേ നമ്മളും കൊടുക്കുവല്ലോ ഒരെണ്ണം കൊടുത്തു പോവും നമുക്ക് അതുപോലെ ദേശ്യം വരും കാരണം എഴുത്തില്ല
ആഹ്
താ ഒരു സാഹചര്യം ഒഴിവാ
അപ്പഴ് ആഹ് ആഹ് അവടെ ആകുമ്പം കുഴപ്പില്ല പേടി ഉണ്ടാക്ക
സങ്കടംല്ലയോ കുഞ്ഞുങ്ങളെ പിന്നെ സങ്കടമാ അതുകൊണ്ട് കാണും
അത രാത്രി എന്താ ഭക്ഷണം കാപ്പ് കാപ്പി കുടിയാണോ ചോറാണോ
ഭക്ഷണം ഏഹ് ഇവിടെ ചപ്പാത്തിയാണ് സാധാരണ ഇന്ന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കില്ല ഇന്ന് ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ ഇന്ന് പ്രതിഷ്ഠയല്ല അവിടുന്ന് ദൈവമാരെ മാറ്റിയിട്ട് അമ്പലമണിയൻ തുടങ്ങുവാ അന്നേരം അവിടെ ഊണ് ഉണ്ടായിരുന്നു അപ്പൊ ചോറൊക്കെ അധികം വന്നോണ്ട് ചോറും കറിയൊക്കെ മേടി ചൊണ്ട് വെച്ച് അപ്പം അത് കളയണ്ടാലോ മ്പള്
വോപ്പിനംബ്ബത്‌ വാഹ് അന്നദാനംല്ലേ
അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കില്ല അറ്റെ ചപ്പാത്തിയാണ് ഉണ്ടാകുന്നത് വൈകി
അപ്പ അപ്പ ഇന്ന് അവ ഉച്ചക്ക് വച്ച ചോറ് എന്നാ ചീത്തയാവൂലെ
ഇല്ലല്ല ചീത്തയാവത്തില്ല ചീത്തയാവാ നമ്മൾ തുറന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയൊക്കെ വെച്ചാൽ മതി ചീത്തയാകത്തൊന്നുമില്ല പിന്നെ വലിയ ഒത്തിരി വേവുന്ന ചോറുകളാണ് നമ്മൾ ഈ സമയൊക്കെ ആവുമ്പോ ചീത്തായി പോകുന്നു ഇത് വലിയ വേവില്ല ഉം കൊഴപ്പമില്ല നല്ല ചോറാക്കിക്ക ഇരിക്കും
ആഹ്
പിന്നെ കറികളെല്ലാം സപ്രറ്റ് മേടിച്ചാ മതി കറികളെല്ലാം അതിനകത്ത് ഒഴിക്കുമ്പോഴാണ്
അതിന്റെ ഇത് നീ വെള്ളമൊക്കെ ഒലിച്ച്
ആഹ് വെള്ളമൊക്കെ ഒലിച്ച് ഒരുമാതിരി ആവും
ഉം വൈകിട്ടെടുക്കുമ്പോ ചോറ് ഒരു ചമ്മലൂലെ ആവും
ഉം ഉം
പിന്നെ ദിൻ ആഹ് അര കൊറെ കറികളൊക്കെ കാണുവല്ലോ അപ്പൊ
ആഹ് സാമ്പാറും മേടിച്ചു പിന്നെ എന്തുവാ രസം ഈ അമ്പലത്തിലെ രസം സം എന്ന് പറഞ്ഞാ അത് വേറെരുചിയല്ലേ നമ്മള് വീട്ടിൽ വെക്കുന്ന രസം പോലെ അല്ലല്ലോ അത് രണ്ടു ദിവസം ആണേലും കൂട്ടാം ഫ്രിഡ്ജ് വെച്ചാല ചൂടാക്കി കഴിക്കണം അതുപോലെ.
തന്ന.
പിന്നെ മോര് മേടിച്ച കുട്ടികൾക്ക് ആഹ് ആഹ്
ഉണ്ടായിരുന്നു അത് നല്ല സാമ്പാറും. രസം തന്നെയായിരുന്നു.
സാമ്പാർ രസം ആഹ് ആഹ്.
ഉവേറെ കറികളുണ്ട
പിന്നെ അച്ചാറും തോരനും പായസമൊക്കെ ഉണ്ടായിരുന്നു. ആഹ്
ഉം അ പിള്ളേരൊക്കെ അപ്പോഴും സ്കൂളിൽ പോയായിരുന്നുല്ലേ.
ആഹ് ഇന്ന് സ്കൂള ഉണ്ടായിരുന്നു നാളെ ഇനി അവധി. അവധി ആണെന്ന് ഇങ്ങനെ പറയുന്നു അവധിയാണ്ല്ലോ സമാധാനം. രാവിലത്തെ കുറച്ച നേരത്തെ പരിപാടികള ഒന്ന ഭയങ്കരമാണ്.
ഓ രാവിലെ എണീറ്റല്ല
കുളിപ്പിച്ച് ച്ചൊരുക്കുന്നതും സ്കൂളിൽ വിടുന്നതും കുറച്ച് പണികള
ആഹ് കൊച്ചു പിള്ളേരല്ലേ അപ്പൊ പിന്നെ അവരെ പിറകേ ഓടണം.
ആന്നൂ അതോ നിക്കത്തില്ല കുളിക്കാനായാലും. എല്ലാം രാവിലത്തെ കാര്യങ്ങളെല്ലാം.
ആഹ് ശരിക്ക്‌ പറഞ്ഞാ ഇന്നാണ് അവധി പറഞ്ഞത് അപ്പൊ. വാർത്തയില് പറഞ്ഞ് ആഹ് ഇന്നാ ഇന്ന ത്തത് നാളെ ആക്കിയെന്ന് പറഞ്ഞു.
ആഹാ
അതുകൊണ്ട് ഇന്ന് കൊറച്ച് നേേരം അവര് നാളെ കിടന്ന് ഉറങ്ങട്ട്
ആഹ് കൊറച്ച് നേരൊക്കെ ഒന്ന് ഉറങ്ങിയേച്ച് ഞാൻ ഒരു പത്ത് പത്തര ഒക്കെ ആവുമ്പഴത്തേക്ക് പിന്നെ ടീച്ചറിന്റെ അങ്ങോട്ട് വിടും.
ആഹ് ആഹ് ആഹ് രാ എങ്ങനെയാണ് രാവിലെ രണ്ടാളും രാവിലെ എണീക്കോ.
ഇയ്യൊ ഭയങ്കര പാടാണ് ഇയാള് നമ്മള് വിളിച്ച് എണ്ണി എണ്ണീപ്പിക്കണം ജോലിയെല്ലാം ഒതുങ്ങിയേച്ച് ഞാൻ വിളിച്ച് എണ്ണിപ്പിക്കും. പിന്നെ പെട്ടെന്ന് അവർക്ക് ഇരിക്കാനുള്ള ടൈം കൊടുക്കാറില്ല കാരണം ആ സമയം താമസിച്ചല്ലേ എണീക്കുന്നത്.
ആഹ ആഹ് ആഹ് അപ്പഴ് പിന്നെ എടുത്ത് കുളിപ്പിച്ച് പെറകി ആഹാരവും കൊടുത്ത് ടീച്ചർമാരെ അടുത്ത് പറഞ് വിടും അല്ലേ?
ആഹ് കൊണ്ട് വിടും പിന്നെ അവിടെ ആരൊക്കെയുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്.
വീട്ടില് ഞാനും അമ്മയും. മോനും എനിക്ക് ഒരാളെ ഉള്ളൂ.
ആഹ് ഹസ്ബന്റ് ഇല്ലേ നാട്ടിലാളില്ലേ
ഇല്ല ഹസ്ബന്റ് ഇല്ല.
ഉം മോന് പഠിക്കുവാണോ?
മോൻ വലിയ കുട്ടിയ ഇരുപത്തഞ്ചു വയസ്സായി.
ആഹ് എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ അതോ.
ആഹ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാ അപ്പൊ ആ ജോലി സ്ഥലത്ത് വെച്ച് ആക്ക് കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലേടെ അവ് അല്ല ഒന്നാത്തെ നിലേടെ അവിടെന്ന്. കാല് തെന്നി താഴെ വീണു ആഹ് അപ്പം. നടുവേന ഇപ്പൊ ഭയങ്കര നടുവേന അഹ് ഞാൻ പറയാതെ കൊണ്ട് നടന്നായിരുന്നു.
ആഹ് പറയണത് അന്നേരം ഹോസ്പിറ്റലിൽ പോയതൊന്നുല്ലേ അന്നേരം.
അപ്പം അന്ന് പറഞ്ഞില്ല അവൻ അവര് അവിടെ കൊണ്ടോയി കാണിച്ച് പറഞ്ഞു അപ്പ ഇവന് അപ്പഴും കുഴപ്പില്ലായിരുന്നു അന്നേരം വീണപ്പോ കൊഴപ്പ പ്പല്ലാരുന്നു പിറ്റേന്നായപ്പം നല്ല വേദനായി പെയിനായി.
ഉം
നിപ്പഴും പറയണ അമ്മ എനിക്ക് നടുവേന എടുക്കും.
ബെൽറ്റ് ബെൽറ്റ് ഇട്ടിട്ടോണ്ട്
ഏയ്‌ ഇപ്പൊ ഞാൻ കൊറച് ഇനി കൊറെ നേരം നിക്കുമ്പോ ഭയങ്കര വേദന എന്നൊക്കെ പറയും ഇനിയിപ്പോ എനിക്ക് അവ നാളെ അവധിയല്ലേ നാളെ കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാര്ച്ചു
നാളെ ജോലിക്ക് പോന്ന ആളാണോ?
ഞ അല്ല എനിക്ക് കോളേജില് ഡെയിലി വേക്കൻസി കിട്ടി ആറ് മാസത്തേക്ക്
ആഹ് ആഹ് ആഹ്
ആഹ് അത് തീരാറായ് അടുത്ത മാസം തീരും
ഓഹ് അന്നേരം പിന്നെ വെറന്തെങ്കിലും നോക്കണോം അല്ലേ
ഞാൻ വേറൊരു ഞാനൊരു കൊച്ചിനെ നോക്കാൻ പോവും
ആണോ
വീട്ടുകളിലേക്കൊന്നും പോകൂല കാരണം നമ്മളെ വീട്ടില് കിടന്ന് നമ്മള് ജോലി ചെയ്യണം അല്ലേ പിന്നെ അടുത്ത വീട്ടിലും പോയി അവിടെയും, ചെന്ന് കടന്ന് ജോലിയിട്ട് വീട്ടിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ശവം കണക്ക വരും,
ആന്ന് പിന്നെ വീട്ടില് വന്ന കഴിഞ്ഞാൽ വീട്ടില് ജോലിയും കൂടെ ചെയ്യണം പിന്നെയും ഭയങ്കര പാടാ ആഹ് അമ്മ പ്രായം ചെന്ന ആണോ ഒരുപാട്,
ഈ അറുപത്തി എട്ട് അറുപത്തിമ്പത് വയസായി,
ആഹ് ആഹ്,
ആഹ് എന്നാലും അമ്മ കൊറെയൊക്കെ ജോലികളൊക്കെ ചെയ്യും,
ആഹ് ആഹ്,
നമ്മള് ചെയ്യെണ്ടെ നമ്മള് ചെയ്താലേ പറ്റുള്ളൂ ആഹ് അതൊക്കെ, ചെയ്യും മുറ്റം തോക്കും വെള്ളമൊക്കെ അകത്തുണ്ടാക്കെ വയ്ക്കും എല്ല അരിഞ് പറക്കിയക്കാ തരും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും പിന്നെ എന്നാലും, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുക്ക് ഒരു തൃപ്തി വരൂലല്ലോ, പിന്ന അവിടെങ്ങളാരൊക്കെ?
ഞാനും ഹസ്ബൻറും കുട്ടികളും മാത്രമേ ഉള്ളൂ പിന്നെ അമ്മായിയും, ടാ മരിച്ചു പോയി ഒത്തി രണ്ടു മാസം ആയി ആവുന്നു,
ആഹ് ഹ ഹ
ആഹ് അമ്മയ്ക്ക്ങ്ങനെ ഷുഗറ ഒക്കെ ഉള്ള ആളായിരുന്നു ഒരു പനി വന്നതാ ങ്ങനെ ആഹ് ആഹ്,
ക് ഷുഗർ ഇപ്പൾ ഇടയ്ക്ക് വെച്ച്ട്ട് ഇടക്കല്ലേ രണ്ട് വർഷമായി ഷുഗർ കുടിച്ചിട്ട്
അയ്യോ ഷുഗർ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യമാണ് ആ മാ എന്തോ ഡയറ്റിംഗ ഒക്കെ ഉണ്ടോ അ ഡയബറ്റിക് അതായത് മരുന്ന് മധുരമ കഴിക്കുവോ,
മധുരം ഞാൻ അങ്ങനെ വല്ല വല്ലപ്പഴേ അവിടെ ഫംഗഷൻ വല്ല പിള്ളേർക്ക് ക്കാ എന്തെങ്കിലുമൊക്കെ മുറിക്കുമ്പോ പുരൊക്കെ തിന്നും അല്ലാതെ ഇപ്പൊ ഇങ്ങനെ കഴിക്കാറില്ല ആഹ് മം പിന്നെ മ ല്ല പേര പേരക്കയുടെ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കും
ആഹ് അഹ് അത് നല്ലതാണോ?
ആഹ് അതൊക്കെ ത പറയണാകേട്ട് അതുകൊണ്ട് പറയണവരെല്ലാം പറയുമ്പോൾ ഞാൻ അതൊക്കെ പരീക്ഷിക്കും പക്ഷെ ആ റിസൾട്ട് അത് കുടിച്ചിട്ട് ഇട്ട് ചെന്ന് നോക്കിയപ്പോൾ കുറവാണ്
ആഹ് ആഹ്
ആഹ് പിന്നെ നമ്മള് അമരിക്ക ഉണ്ടല്ലോ
ഉം ആഹ് മര
ആഹ് അമരിക്കയും പിന്നെ കഴുകി വെള്ളം തിളക്കുമ്പഴ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ രണ്ട് മൂന്ന് അമരക്ക അരിഞ്ഞ് അതിലിട്ട്
അമരിക്ക നമ്മള് പച്ചക്കറി കടെന്ന് പറഞ്ഞാ കിട്ടുവല്ലോല്ലേ അമരിക്ക ആഹ് അമരയ്ക്ക് എന്നിട്ട്ന്ത് ഇത് വെള്ളത്തിലിട്ട്
വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വെക്കും വെച്ചിട്ട് അതിന് ഇതിട്ട് തിളപ്പിച്ച് അര ഗ്ലാസ്സാക്കി കുടിക്കും
വെള്ളം കുടിക്കും മം
മം വെള്ളം കുടിക്കും അമരക്ക അത് കളയും അതിന്റെ സത്തല്ലാം അമ്മ വെള്ളത്തിൽ കിട്ടേല്ലേ
ആഹ് ആ ആഹാ ആഹ് അത് നല്ല സാധനംല്ലേ എൻറെ കുഞ്ഞമ്മയ്ക്ക് പോലെ സുഖറള്ള ആളാണ് ആഹ് അത് ആ അതൊന്ന് പറഞ്ഞു നോക്കാം ഉം
അത് നല്ലതാ അതും കഴിച്ച് അത് കുടിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴും ആ കുറവുണ്ടായിരുന്നു
ആഹ്
ഉം പിന്നെ ഇന്ന് രണ്ടൂസം കൊണ്ട് എന്ത് ചോറ് കഴിച്ചില്ല കഴിച്ചില്ല ഞാൻ കാപ്പിയാ കുടിക്കുന്നെ
ആഹ് ആഹ് ശരിയാണല്ലോ ചോറ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ രാ
ചോ ഇപ്പൊ ആൾക്കാര് പറയും ഗോതമ്പ് കഴിച്ചാ കാണത്തില്ലാന്ന് പറയും ഗോതമ്പിലു ഉണ്ടെന്ന് ആ എ ഞങ്ങള് കോളയില ആ കോളയിലെ ചൂടി കുറഞ്ഞു ഉം
അ ആഹ്
കോ എന്താടെ ഇഞ്ഞ ആ ഞമ്മക്ക് ടീച്ചറെ ഇങ്ങനെയൊക്കെ പറയുന്നു അതൊക്കെ വെറുതെ പറയുന്നതാ ഇന്ന ഗോതമ്പിലു ഒണ്ട് ഉം മതിരോകൊ എന്നാ ഏച്ചോടി അറിയു അപ്പൊ യാ അതിനായി ഇല്ലാത്തത് ഷുഗറിന് പറ്റിയതാണ്
ഞങ്ങളെ അമ്മ എന്റെ അമ്മായി ആമ്മേന്ന് പറയുമ്പോഴേ രാവിലെയും ഗോതമ്പായിരുന്നു രാ ത്രിലും ഗോതമ്പാരുന്നു ഇന്നാലും ഷുഗറ് ഷുഗറ് കൂടും കൺട്രോൾ അങ്ങനെ കൺണ്ട്രോള് നിക്കത്തില്ല അങ്ങനെ എ നമ്മളെത്ര കൺണ്ട്രോള് ചെയാൻ നോക്കിയാലും അതങ്ങനെ വരത്തില്ല ഉം കൂടും കൊറയും അങ്ങനൊക്കെ ഉം
ഇക്കതേ ഒരു പേടിയൊള്ളു കാരണം എന്റെ മോ ഒരു കുടുംബായില്ല ഉം അതാ എന്നു ഞാനതാ പ്രാർത്ഥിക്കുന്ന്‌ നോൻ പോയേ ഇപ്പൊ കൊച്ച് പിള്ളേരാണ് എട്ടില് ഒമ്പതി പഠിക്കണ പിള്ളേരു ആണ് ഉം പയേ പിള്ളേരെ സെലക്ട് ചെയ്ത് കണ്ട് വെച്ചു കഴുത്തി കൈയിട്ടോണ്ട് ന പോകുന്നത് കാരണം നമ്മള് ബസ്സി ഇരിക്കുമ്പൊ കാണുന്നതാണ് പിള്ളേര് ബസ്സീന്ന് എറങ്ങി ബസ്സ്റ്റോപ്പിൽ പോയി കൊച്ചു പുള്ളപ്പയ്യന്മാരൊക്കെ ഇരിക്കും അവരെ കൂടെ അങ്ങ് കറങ്ങിട്ട് സമയ ആവുമ്പം പ്പൊ അവ സ്കൂളിനകത്ത് കേറും